ആ
ഹലോ?
ആ കേൾക്കുന്നില്ലേ.
കേൾക്കാൻ പറ്റുന്നുണ്ട് എന്താ വിശേഷം.
നല്ല വിശേഷം അവിടുത്തെ വിശേഷം എന്തൊക്കെയാ.
ഇവിടെ നല്ല വിശേഷോ എന്താ പണി ചുമ്മാ ഇരി ക്ക ആയിരിക്കൂലേ.
അതെ ചുമ്മാ ഇരിക്കാണ്.
ഏ എന്താ വീട്ടിലൊക്കെ വർത്താനം സുഖാണോ.
ആ സുഖാണ് സുഖാണ് അവിടുത്തെ വീട്ടിലെ വിശേഷം.
ആ ഇവിടെയും പിന്നെ എന്താ ഫിലിമൊക്കെ കാണാറുണ്ടോ.
ആ ഫിലിമ് കാണാറുണ്ട്.
ഇപ്പോ പുതിയതായിട്ട് ഇറങ്ങിയ ദൃശ്യം കണ്ടോ.
ആ ദൃശ്യം ഞങ്ങൾ തിയേറ്ററിൽ ഫാമിലി ആയിട്ട് തിയേറ്ററില് പോയി കണ്ടിണ്ടായിരുന്നു.
എങ്ങനെ ഇണ്ടായിരുന്നു.
ഇം വണ്ണിനും ടൂവിനും അപേക്ഷിച്ച് നോക്കുമ്പോ വല്യ കുഴപ്പല്ല. വണ്ണും, റ്റുവും അടിപൊളിയാണല്ലോ. ഒരു ആ ഒരു ഏ ടെന്നില് ഒരു നയൻ ഒക്കെ കൊടുക്കാ.
ഏ അത്രേ ഉള്ളൂല്ലേ മറ്റേന്ന് മറ്റത്ന്ന് പറഞ്ഞാല് നമുക്കൊരു ആ ക്ലൈമാക്സില് തന്നെ നമുക്കൊര് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒര് തിണ്ടല്ലോ.
ആ അതെ ഇത് പിന്നെ ഫോർത്തും കൂടി ഇറങ്ങാണ്ടല്ലോ ഇഞ്
ആ ഇനിയിപ്പോ ഫോർത്തുംകൂടെ ഇറങ്ങ
ആ ഫോർത്ത്കൂടി ഇറങ്ങാണ്ട്.
ആണോ?
ങ്ങള് കണ്ടിണ്ടായിരുന്നോ?
ആ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാൻ പോകണംന്ന് വിചാരിച്ചു ഇപ്പപ്പോ ഒ ട്ടി ട്ടി യിലൊക്കെ ഇറങ്ങിന്നൊക്കെ പറ ണെ കേക്കാനുണ്ട് അപ്പം പിന്നെ ഞ്ഞ് ഇപ്പൊ ഇനി ടെലിഗ്രാം എടുത്ത്‌ കളഞ്ഞോ?
അല്ല അതൊക്കെ ഇപ്പ റെഡി ആയിട്ടുണ്ട്.
ആണ വായേ
റെഡി ആയിട്ടുണ്ട്. അത് മറ്റ നീ എസാമിന്റെ ഡ്യൂട്ടീന്റെ ഭാഗയിട്ട് അതൊന്ന് ബാ ചെയ്തായിരുന്നു.
ആണോ ആ ഞാന് സമയത്തെ ടെലഗ്രാം ഓണാക്കുന്നില്ല അപ്പോ എനിക്കുതോന്നി പിന്നെ ഞാൻ വേറെ ആരുടെടുത്തൊ ചോദിച്ചപ്പോ പറഞ്ഞു ടെലഗ്രാമിങ്ങനെ ഇതാക്കി വെച്ചുകാണണം
നിങ്ങള് തിയേറ്ററിലൊന്നും പോയി സിനിമ കാണാറില്ലേ
ഓ ഞങ്ങള് പോകാറുണ്ട് പക്ഷെ ദൃശ്യത്തിന് ഞങ്ങക്കിവിടെ ഒ ഓരോ രോ തിരക്കുകളായിട്ട് ഞങ്ങള് പോയിട്ടില്ല ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പോകാറ് സാധാരണ
ഞങ്ങളിപ്പോ നല്ല ഫിലിമിറങ്ങിയാ അപ്പ ഞങ്ങള് തിയേറ്ററിൽ പോകും അങ്ങനെ തിയേറ്ററിൽ പോയി സാധാരണ കണ്ടിനട്
ഓ ഏതുഫിലിമാണ് കൂടുതലിഷ്ടോ
ആ മലയാളഫിലിമാണ് കൂടുതൽ കാണാറ് അങ്ങനെ ഒരു ഫിലിമായിട്ട് ഇഷ്ടമൊന്നുമില്ല
ഉം കെപ്പൂര് നല്ല നായകന്മാരുണ്ടോ ഇഷ്ടപ്പെടുന്ന നല്ല നായകന്മാ ആര്
ഉം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാരേം ഇഷ്ടാണ്
എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം ദിലീപിനെയായിരുന്നു ഇപ്പൊ ദിലീപിന്റെ ഫിലിം അധികമൊന്നും കാണാനില്ലല്ലോ അല്ലെ പണ്ടത്തെ ദിലീപിന്റെ അ കോമഡി ഫിലിമൊക്കെ നല്ല രസായിരുന്നു അല്ലെ മറ്റെ കല്യാണരാമൻ അതുപോ ലെ പാണ്ടിപ്പട
അല്ലേ
ആ സമയത്തൊക്കെ എനിക്കും ദിലീപിനെ ഇഷ്ടായിരുന്നു പക്ഷെ ഇപ്പം എൻക്ക് വലൃ ഇഷ്ട
ഇപ്പം നമുക്കെന്താറിയോ ദിലീപ് ഫാൻസിന് എല്ലാർക്കിപ്പോര് ദിലീപിനോട് എന്തൊക്കോര് ഒരു വെറുപ്പല്ല എന്നാലും ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് എന്താ വച്ചാല് മഞ് റ്റും ദിലീപുമായിട്ട് നമ്മൾ അങ്ങത്ര കണക്ട് ചെയ്ത് കണ്ടിട്ടല്ലേനിയോ ആദ്യക്കെ പിന്നെ പെട്ടെന്നിങ്ങനൊരു ചേഞ്ചുവന്നപ്പോ എന്തോന്നന്നാണാവോ എന്താന്നറിയില്ലല്ലോ
ഉം ഉം
അത് ഭയങ്കരായിട്ട് എനിക്കുഫീലുചെയ്തിരുന്നു
ഓ
പിന്നെന്താ ഏ ഫിലിമില് വേറെ ഫിലിം ഏത് ഇഷ്ടം
അങ്ങനെ ഇഷ്ടം അങ്ങനെ പറയാനൊന്നുമില്ല ക്ക് ബേസിൽജോസഫിനെ നല്ല ഇഷ്ടമാണ് ടോവിനോ തോമസ് ന്നെ ഭയങ്കരഇഷ്ടാണ് അങ്ങനെ കൊറെ ആൾക്കാരുണ്ട്
ഇഷ്ടപ്പെടുന്ന കൊറെ ആൾക്കാരുണ്ടാവൂലേ
ആ അതെ
നടിമാരേലോ
നടിമാര് അങ്ങനെ താഴേം ഉം
ആര്
ഏ
പെട്ടെന്നുചോദിക്കുമ്പം ഓർമയിലുവരുന്നില്ല
ആണോ എനി നിക്ക് ഏറ്റവും കൂടുതലിഷ്ടം ഏ ഇവനെ ഇവളെ ആയിരുന്നോ?
ആ മ് എന്താപ്പൊ പേര് ഇൻക്ക് പറയാൻ കിട്ട്ന്നില്ല.
ഏത് പടത്തിലിള്ളെ
ആ മ് മ് മ് മ് മ് മ് എന്തേനു ഇപ്പൊ ഭാവന. ഭാവനന്റെ ഫിലിമ്ക്കെ ഇൻക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര ലുക്കല്ലേ അവളെ കാണാനും.
ആ അതെ
അല്ലെ?
അതെ ഇവിടെ ഇവിടെ എട്ത്ത് മൈജെ ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നിട്ട് ണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കണ്ട്ണ്ടായി അതെ ഇന്റെ തൊട്ട അപ്പുറത്ത മൈജി വീടിന്റെ തൊട്ടപ്പർത്ത മൈജി.
നിങ്ങള് പർച്ചേസ്യ്യാറുണ്ടോ, ഫോണും മറ്റൊക്കെ?
ആ ഇട്ക്കൊക്കെ ചെയ്യും.
ഉം
ഏ ഞങ്ങളിപ്പന്നാരെ ഇപ്പോ ഞങ്ങളവിടെ അട്ത്ത്ള്ള മൈജിയില് പോയിട്ട് ഐഫോൺ ഒക്കെ മേടിച്ച്. ര്ന്ന
ഓ ഏതാട്ത്ത ഐ ഫോൺ?
ഐഫോണ് ഇപ്പോ ലാസ്റ്റ് എറങ്ങി ഇപ്പൊ ഏതാ സെവന്റി എ അല്ലേ?
സെവന്റീൻ പ്രൊ.
ആ സെവൻറീൻ പ്രോ എടുത്തു. പക്ഷെ നല്ല കളറൊക്കെ കിട്ടിട്ടോ ഞങ്ങ്ക്ക് ലാവണ്ടർ അങ്ങൻത്തെ നല്ല നല്ല കളറ് കാൺചെന്നിനു ഇൽ ഓറഞ്ചാ ഓറഞ്ച് പോൽത്തെ കളറ് ഇല്ലേ?
ആ
വേറെ രണ്ട് മൂന്നാല് കളറ് ഞങ്ങ്ക്ക് കാൺച്ചെന്നിന് പക്ഷെഏ ഞാനിങ്ങനെ പ പർഞ്ഞീനോ ലാവണ്ടർ ഷെയ്ഡ് ഇണ്ടാ അപ്പൊ പർഞ്ഞു ലാവണ്ടർ ഇണ്ടാവൽ ണ്ടാവൂല അപ്പ അപ്പ പിന്നെ ഓറഞ്ച് പോൽത്തെ കളറ് ണ്ടല്ലോ
ആ
ആ അതെട്ത്തു. നല്ല കംഫർട്ട് ആണ് ട്ടോ കയ്യിലൊക്കെ പിടിക്കാനായിട്ട്.
വയങ്കര ലൈക്ക് ബീ
ആ ലൈറ്റ് വൈറ്റ് ആണ്. നല്ല കംഫർട്ട് ഇണ്ട് ഏ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇപ്പൊ പൊയി ഇപ്പൊ വീഡിയോ ഒക്കെ ഞങ്ങള് ഇവിടെ വ്ളോഗ് ഒക്കെ ചെയ്യാറ്ണ്ട് യൂട്യൂബില് അപ്പം വീഡിയോ ക്കെ ചെയ്യുമ്പോ നമ്മള് ആ ഫോണ യൂസ്യ്യാറ്.
ഇങ്ങള് വ്ലോഗെ സാണോ?
പ്ലോഗേഴ്സ് ആണ് നമ്മള് വീട്ടില്ള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോക്കെ എട്ത്തു എഡിറ്റ് ഒക്കെ ചെയ്ത് അങ്ങന ചെ യ്യാറ്ണ്ട്.
അയ് ശെരി.
അത് നല്ലൊരു നമ്ക്കൊരു എന്റർടൈൻമെന്റ് ആവും ചെയ്യും. പിന്നെ അയിലൂടെ നമുക്ക് ഏണിഗ്സ് ഇണ്ടാക്കാനും പറ്റുവല്ലോ? വ്യൂവേഴ്സ് ഒക്കെ ഇണ്ടാവുമ്പോ
ആ അപ്പ നല്ല സബ്സ്ക്രൈബേഴ്സ്ക്കെ ഇണ്ടോ?
എനിക്കിപ്പോ ഒരു ഏ ട്വന്റി കെ ഉള്ളു.
ഓ ഓ നൈസ് ഞാനും വിചാരിക്കേണ്ട് ചായതുടങ്ങാ കൊറെ കണ്ടന്റ് ഒക്കെ ഉണ്ട് കോളേജിൽ പോണതായോണ്ട്
ആ ആ ഇപ്പോഴേ തുടങ്ങിട്ടാണ് നാളെ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ആകുമ്പോ ക്ക കുറച്ച് വിവേഴ്സ് ഒക്കെ കൂടി സബ്സ്ക്രൈബേഴ്സ് കൂടി വരുള്ളു. നമ്മളിപ്പോഒരു തുടങ്ങിട്ട്ഇപ്പൊ രണ്ടുവർഷായി.
ഓ എനിക്കാണെങ്കില് നല്ല ഫോണില്ല. ഫോണുണ്ടാവുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കാണ്.
ആണോ? ഞമ്മക്കിവിടെ ഞമ്മള് ഇതുവരെ ഐഫോണിന്റെ മറ്റ് ഫോർട്ടീൻ പ്രോ ആണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തീന അപ്പോ ഒന്നുകൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടിട്ട് ഇപ്പോ സെവന്റി പ്രോ എടുത്തതേ ഉള്ളൂ.
അപ്പൊ ഞാനതില് എഡിറ്റൊക്കെ ചെയ്ത് അതില് അതിൽ എടുക്കുമ്പോ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവുവല്ലോ.
ആ അത് ശരി നമ്മൾപിന്നെ സാമ്പത്തികപരമായിട്ട് കുറച്ച് പിന്നോക്കാവസ്ഥയിലാണ്.
ആണോ? അയ്യോ എന്നാല് ആ എന്നാ വാട്സപ്പ് പെയ്യാണ്ടുട്ടോ നമുക്ക് എന്തെങ്കിലും ഹെൽപ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിലും ചെയ്യാം.
ഓക്കെ. ഞാൻ വാട്സ്ആപ്പ് ചെയ്യണുണ്ട്.
ആ ആ ഫേ അത്രക്ക് വിഡിയോ എടുക്കാൻ അത്ര ആഗ്രഹമാണോ?
അതെ ഉണ്ട്.
ആണോ? എന്നാൽ ഞാൻ നോക്കട്ടെ നിങ്ങൾഏതായാലും കോളൊക്കെ ചെയ്ത് കഴിഞ്ഞി ന്ന് വാട്സ്ആപ്പ് ചെയ്യുണ്ടുട്ടോ. നമ്മുക്കിങ്ങനെ ആരോടെ നമ്മളിങ്ങനെ എല്ലാവർക്കും ഹെൽപ് ചെയ്താലല്ലേ ന നമ്മളെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവു അപ്പം നമുക്ക് ഹെൽപ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ.
ആ അത് ശരിയാ.
ആ ഞാൻ അങ്ങനത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ അങ്ങനൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ വീട്ടിലാണെങ്കിലും ആരെങ്കിലു ലൊക്കെ വന്നാലൊക്കെ നല്ലോണം അവർക്ക് ഫുഡൊക്കെ കൊടു കൊടുക്ക. അതുപോലെ തന്നെ വേറെന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ആവശ്യം പറഞ്ഞു വന്നാലൊക്കെ ഞാൻ കൊടു ടുക്കാറുണ്ട്.
ഓ ഓ ഞാനും കൊടുക്കാറുണ്ട്. ആരോടും അങ്ങനെ പറയാറില്ല കൊടുത്തിട്ടുണ്ട് എന്നൊന്നു.
ഓ നിങ്ങള് കൊടുക്കാറുണ്ടാവേക്കല്ലേ?
ആ എന്നെകൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യും. പക്ഷെ ഞാനിങ്ങനെ ഒരാളോടും ഇങ്ങനെ പറയാറില്ല ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നും
ഞാന് നിങ്ങളോടായിട്ടാ പറഞ്ഞേ നിങ്ങക്ക് അത്രയ്ക്ക് വേണന്ന് പറഞ്ഞപ്പോളേ അങ്ങനെ ഫോണിന് അത്രയ്ക്ക് ആവശ്യ ണപ്പ ആ അപ്പൊ ഞാനതാ പറഞ്ഞ ഞാൻ അങ്ങനെ ആരോട് പറയാറൊന്നില്ല പിന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞപ്പൊ ഏതായാലും നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യൂണ്ടട്ടോ.
ആ ഓക്കെ.
ക്കതിനനുസരിച്ച് എന്തെങ്കിലൊക്കെ ചെയ്യാ ട്ടോ. ങ്ങക്ക് വീഡിയൊട്ക്കാന അത്രക്ക് ആഗ്രഹല്ലേ ഇവ് അധിക ങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങൾ മന സിൽ വെച്ചിട്ട് നിറവേറാ കൊറേ ആ മക്കള്. ആൾക്കാരൊക്കെ ണ്ട് ഇവിടെ നമ്മളെ നാട്ടിലെന്നെ.
ആമീൻ
ഈ സാമ്പത്തികായിട്ട് കൊറെ ബുദ്ധിമുട്ട്ല്ലോലക്കെ ഇണ്ട് പിന്നെന്താടാ
പിന്നൊന്നുല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്താ അവിടെ
എന്നാ ശരില്ലേ
ആ ശെരി
ആ ഓക്കെ .